ആഹ് കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കണ്ട്
ആഹ് എന്തൊക്കെണ്ട്
എന്തൊക്കെയുണ്ട് നല്ല വിശേഷം സുഖല്ലേ
ആഹ് സുഖാണ്
മഴ ഉണ്ടോ ചോദിച്ചാ ഉണ്ട് ന്നാ ഇല്ലയോ ചോദിച്ചോ ഇല്ല അങ്ങനെയാണ് ഇപ്പത്തെ കാലാ
ആഹ് ഇവിടെ ഇപ്പ നല്ല മഴയ
ആ അതെ എങ്ങക്ക് ഇതുവരെ നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പ ഇങ്ങനെ ങ്ങനെ ചെറുതായിട്ട് ചാറി നിൽക്കാണ്
ആഹ് ശരി ഓ ചോറൊക്കെ വെയ്ച്ച്
എന്തായിരുന്നു കൂട്ടാന് എന്തായിരുന്നു കൂട്ടാന്
ചോറ് പ്രത്യേകിച്ചൊന്നുല്ല ചിക്കന്റെ കറി ഉണ്ടായിന് പിന്നെ ചക്കന്റെ കൂട്ടാണ്ടായിന്
ആഹ് ഞങ്ങൾക്ക് ന്ന് എന്താ വെ ഞങ്ങക്ക് ഇന്ന് ചചോറിന് വെറും പുളിങ്കറി മാത്രെ ഒള്ളു ഉ പങ്കക സ്രാവ കെട്ടിട്ട് കറില്ലേ പുളിങ്കറി നറിഞ്ഞിട്ട് ആഹ് അങ്ങനെത്തെതന്നെ മക്കളൊക്കെ സ്കൂള് പോയില്ലേ
ആഹ് മക്കസ്കൂള് പോയി
ഉം വല്യയ കുട്ടികളാ ചെറിയ കുട്ടികളാണോ
ചെറുതും വലുതൊക്കെ ഉണ്ട് ചെറുത് ഒന്നാം ക്ലാസ്സിലാണ് വലിയത് ഡിഗ്രിക്കാണ്
ആഹ് ഡിഗ്രിക്കൊക്കെ പഠിക്കണ മോളുണ്ടല്ലേ
അഹാ ആഹ് ഇ ണ്ട്
വേറെന്താ
വേറെന്താ ചക്കേം മാങ്ങേക്കെ
ചക്കയും ചക്കയും മാങ്ങക്ക കഴിഞ്ഞു ചക്ക മാങ്ങേം കഴിഞ്ഞു ഇപ്പൊ ഈച്ചിം കൊതുകാ ഈച്ചേം കൊത്‌കോണ്ടും ഇരിക്കാനും കിടക്കാനും പറ്റില്ലാത്ത അവസ്ഥ ഇപ്പൊ ചക്കേം മാങ്ങിള്ളടത്ത് ഈച്ചകളും കൊതുകും നല്ല ഉണ്ടാവല്ലോ
ആഹ്
അതികൂടെ വെള്ളവും ഞങ്ങള് വീടിന്റെക്കെ നാലുപൊറം മഴ പെയ്താല് ഫുള്ള് വെള്ളാ
ആഹ് മഴ അങ്ങനെ എടമഴ ആവുമ്പോ ആഹ് അധികം കൊതുകുണ്ടാവും
ഇത്ത് കൂടെ വെര്ന്ന കച്ചറി എല്ലാ ഇണ്ടാവോണ്ടേ അങ്ങനെ കൊത്കും ഈച്ചും എപ്പഴും ഉണ്ട് വെള്ളം വരും വെള്ളത്തിന്റെപ്പം എല വരും എല ചവറ് ഡ്രെസ്സ്
എങ്ങനെ തോട് ഇണ്ടോ അട്ത്ത്
തോഡായിട്ടല്ല ഞങ്ങള് ഇങ്ങനെ വിട്ന്റെ മൊ ഇങ്ങനെ ഒര് കുന്ന് ഭാഗണ്ട് ഞങ്ങളെ കൊറേ അങ്ങിട് കൊർച്ച് അങ്ട് പോയാല് അപ്പ അവ്ട്ന്ന് ഇങ്ങനെ വെള്ളം കുത്തനെ ഒൽച്ച് വര്ന്ന കാരണേ
പോകാൻ സ്ഥലല്ലത്തോണ്ട് ഞങ്ങള് വീട്ന്റെ മുറ്റത്ത് കൂടെ ഇങ്ങനെ വെര അപ്പ അത് കാരണം ഒര് പാട് വേസ്റ്റോള് വരും
ഉം അത് ബുദ്ധിമുട്ട് ആണല്ലേ
ബുദ്ധിമുട്ടാണ് മഴയായി കഴിഞ്ഞാല് മഴ വേണ്ട തോന്നും ഇന്ന് മഴ വെയ്ലായാലും മഴ വന്നാ മതി അങ്ങനെക്കെണ് ഇപ്പൊ
ആഹ് അത് ശരി
ആഹ്
മലന്റെ സൈഡിലായിരിക്കും വീട് മലന്റെ അടിലായിട്ടാ ഹലോ ഹലോ കേൾക്ക്‌ണില്ല ഹലോ ഹലോ കേൾക്ക്‌ണില്ലേ ഹലോ